ഇല്ലേയ
ഫുഡൊകെ കഴിച്ചാ ആഹ് കേക്ക്ണ്ട് ആദ്യം കൊറ റിംഗി കണ്ട് കിട്ടിയില്ല അപ്പൊ ഇന്തിയില് ന്നെ ഇങ്ങനെ പറഞു ആ
എടക്ക് ഇതിനെന്താ ഒരു പ്രശ്നം വരൻണ്ട്
ഉം ചെലപ്പോ റേഞ്ച് കിട്ടാത്ത പ്രശ്നമാണോ അറിയില്ലലേ അങ്ങനെ എന്തേലും ആവും
വേറ എന്താ
എന്ത് എന്ത് പരിവാടി ചോറ്ന്നാണ്ലേ അതാണ് ഇങ്ങനെ എന്താ കൂട്ടാന്
ന്ന് നെയ്ച്ചോറും കോയിക്കറിം..
മ്മ് നെയ്‌ച്ചൊറൊക്കെണ്ടാക്കി വെള്ളിയായ്ച ആയതോണ്ട..
വെള്ളിയാഴ്ചയണി പിന്നെ എളുപ്പാണ് രാവിലെ എട്ട് മണിയാമ്പത്തിന് ഒക്കെ ആവണല്ലോ..
ഉം കുട്ട്യേളെ സ്കൂൾക്ക് പർണയക്കണോ
അൽ മാപ്ളക്ക് കൊണ്ടോവണേ
ഏഹ്
ഓൽക്ക് ചോറ് കൊണ്ടോവണം അപ്പോ അപ്പന്നോട് പർഞ്ഞുന്നത് മതീന്ന് അപ്പം മറ്റേതാവുബൊ ഉപ്പേരി മീൻ പൊര്ച്ചോ മീൻ കറി ഒക്കെ വാണം
ഉം
അപ്പോ അയിക്കൊക്കെ എളുപ്പതാ തോന്നി
ആഹ് ശെരിയാണ് വെള്ളിയാച്ച പിന്നെ ചിക്കനല്ല വരണ്ടാ മ് ചിക്കനും .
ആണ് ആ അതെ.. ഇല്ല ഈ ചോറ്ന്നാ..
ഉം ഞാൻ ചോറ്ന്ന്ട്ടില്ല്യ..
അല്ല ഫോണുമ്മേ ഇര്ന്നിട്ട്ണ്ടെങ്കി ഇതെറ്റാണ്ട് പൊറത്ക്ക് എറങ്ങാൻ പറ്റൂല..
ആഹ് അത് ശരിയ..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
ആഹ് ഇവിടെ പിന്നെ ആരുല്ല്യത്തോണ്ടെ ന്റെ സൗകര്യത്തിന് ഫോണേറ്റ് പായ..
ആഹ് അപ്പൊ അങ്ങനടുക്കു.
ആഹ്..
ചോറ് തിന്നാ പൊക്ക് തിന്ന ഇതപ്പ ഇത് കയ്യാതെ പൊറത്ക് എറങ്ങാൻ പറ്റുല്ല
ഹ്ഹ ഹ്ഹ്ഹ് മ് അത് ശരിയാ... മഴങ്ങനെ ഇപ്പൊ കൊറഞ്ഞ് പ്പൊ ഇങ്ങനെ ഓരോ തുള്ളിയൊക്കെ ഇടണൊള്ളൂ.. ആഹ് കൊറച്ചരു മുന്നേണ്ടായിന്ന്.. ഇന്നൊരു ചീഞ്ഞിങ്ങാണ്ട്ള്ളീസം ലേ..
മ്മ് ഈ വെള്ള്യാഴ്ച പൊതുവെ അങ്ങൻ തന്നെണ്..
ആഹ് ശെരിയാന്ന്.
ഞാന്ന്ട്ടന്റെ മോനെ മോനെ പള്ളികൊന്നും പറഞയച്ചിട്ടില്ല. എന്തെങ്കിന്റെ ചൊമയിക് ചൊമായിട്ടിരിക്കാ..
ഓയേ സ്കൂളില്ല്യേപ്പൊ..
സ്കൂള് വർനയിച്ചിട്ടില്ല്യ..
ആഹ് ആഹ് ഏ. ഹ്.. ഇബടെ മഴ എങ്കിലുക്കെ പറഞ്ഞച് രണ്ടീസൈട്ട് ചെക്കൻ പനിയിട്ട് ഇവിടെണ്ടായിന്നേ..
ഉം ഇവന്ക് പനിയൊന്നുല്ല്യ.. ഷി അലർജിണ്ടായതൊണ്ട്..
എന്തിനാ എങ്ങനേണീ അലർജി എന്തിന്റെണ് ഇ പ്രശ്നം..
ഓന്ക് തണുപ്പുള്ള സാനങ്ങള് തിന്നാ അങ്ങനെക്കെ ചെയ്താലേ..
പൊന്ത മേത്ത് പൊന്തയിഞ്ഞാ ചോറിയെ..
അല്ല ചൊമ ചൊമേണ്ടാവു അതേപോലെ ദശല്യെമൂ.. ഇതെ അതും അതും വരും..
അത് ശരി നിപ്പ അവിടെ ഹാൻച്‌ വേദണ്ടോ..
ആ അവിടെ കാണിച്ചിട്ടാണ് ഭേദള്ളത് വേറെവുടെ കാണിച്ചാലും ഭേദാവുണില്ല്യ..
ഉം. ഇതിനൊക്കെ.. പലേ ഈ പ്പൊണ്ടല്ലോ ഓരോ ഫുഡു തൊക്കെ .
ഫുഡോളൊയിവാക്
അല്ലാ ഫുഡിന്റെ രൂപത്തില്ള്ള മര്ന്ന്..
അഹെന്താ.
കംമ്പിനിടെ ബേസ്.. ചേച് ന്നൊക്കെ വാങ്ങിച്ചാക്കെണ്ട് അതിലൊക്കെണ്ട് അങ്ങൻതൊര്ക് നല്ല പേദാണ് ത് ഒഴിച്ചിട്ട്ന്നൊക്കെ പർണേക്കാ.. ആഹ്.. ഞാ ഞ്ഞയിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞറണ്ട്.
മ്മ്ഹ്..
അയിഞ്ഞിപ്പി ഈ മരുന്ന് കുടിചാലെ അയിന്റെ കൂടെഅഹും കൂടി ചെയ്താൽ ചെലപ്പേ.. പേദാവു അവിടേം ന്റെ നാത്തുൻക് ണ്ടായിട്ട് ഞാൻ വാങ്ങകൊണ്ടോട്ത്ത്..
എങ്ങനെ എങ്ങനെകിട്ടല്..
അത് അയിനിവിടെ അയിന്റെ കട ഇവിടെണ്ട് വളാഞ്ചേരിണ്ട്.
അതല്ല എങ്ങനെ കിട്ടല് എങ്ങനെ. എങ്ങനെകാരം ഏതു കോലത്തിലേക്കാരം. അത് ഫുഡ്‌ ആയിട്ട് കൈക്കെ.
ഗുളികടെ രൂപത്തിലാണ് ആ
പു പു വെശപ്പ് മാറോ.
ആ അതെ അത് സെരിക് പറഞ്ഞാ ഒരു ഫുഡ് ഐറ്റത്ര നമ്മക് അതിങ്ങനെ ഗളിക രൂപത്തിൽ തെരണ് അപ്പ ഇപ്പൊ ഈ അലർജിക്ക് അതുപോലെ ചുമക്ക് വേദനക്ക് വെരിക്കോസ് വെയിന് അങ്ങനത്തെഇ യെ അതിനൊക്കെ ഉണ്ട് എല്ലായിനു ഉണ്ട് ഷുഗറിന് ഏ ഒരു കോയ ല്യ കൊടുതാലും കൊടുട്ടേച്ചിട്ടും ഒന്നും വരില്ല
ഇനിപ്പം അതും കൊടുത്തു അയിന്റെ കൂടെ മരുന്നും കൊടുത്തു പിന്നെ സാവധാനം മരുന്ന് നിർത്തിക്കൊണ്ടര
നിങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടർമാർ തര് നെന്നെ
ആ ഇതിനെ അയിന്റത് പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ഇത് വരുണത് പലേ ഓഫീസും കാര്യങ്ങളും ദൊ. കണ്ടു അ
മ്മ്
ഞാൻ അയിനി ഐഡി അടിച്ചിട്ട് ഞാൻ വാങ്ങി കൊടുത്തിനീ അപ്പോ കുറച്ചായിട്ട് പോക്കില്ല പോയി വാങ്ങാൻ ആണ് ബുദ്ധിമുട്ട് ട്ടേ ഞാൻ ന്റെ വീട്ടിക്ക് പോകുമ്പോ ഓൽക്കൊക്കെ കൊണ്ട് കൊടുക്കും അവിടെ എന്റെ നാത്തൂന്ക് എന്നും അലർജി ചോമേനി അലർജിത തൊണ്ട കാര്യങ്ങാണ്ട് ഇങ്ങനെ ചുമക്കും ഓൾക് നല്ല പേദണ്ട് പറഞ്ഞോളേ. ഉച്ചന്റെ ശേഷം
അങ്ങനെ തന്നെള്ളത് എന്റെ മോനക്കും അങ്ങനെ തന്നെ ആ ഇവനക്ക് മൂക്കില് സ്പ്രേടിക്കണ്ടല്ലേ അതൊക്കെ ഇപ്പൊ കൊറേ ആയിട്ട് നിർത്തി എത്തിക്കട്ടാ അത് അടിച്ചിനേശം കുറവുണ്ടായി
എ എന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറഞ്ഞു തരണ്ട് ട്ടോ ആയിനെപ്പറ്റിറിനോരെക്കേണ്ട ഇത് മരുന്ന് കഴിച്ച അയിന്റെ കൂടെ ഇങ്ങനെ പിന്നെ അങ്ങനെ കുറഞ്ഞു കൊടുന്നാൽ മതി
അപ്പോ അമ്മക്ക് വെശക്കൂല
അയച്ചിട്ട് നമ്മള് ചോറും കഞ്ഞി തിന്നണ്ടാന്നല്ല അതൊക്കെ വേണം
ആഹ ഇത് ഇങ്ങനെ മൾട്ടി വിറ്റമിൻ ഒക്കെ കഴിക്കണ്ട അങ്ങനെ വിറ്റമിൻ ട്യൂബ്
അതായത്പ്പോൊ അതായത് ആ അതന്നെ അങ്ങെത്തന്നെ അങ്ങത്തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച എന്നാലുംകിട്ടാത്തത് ഇത് കഴിച്ചാ മതി അങ്ങനെയുള്ളവരുണ്ടാവല്ലോ പ്രോട്ടീനും കാര്യങ്ങളും ആ അപ്പൊ അതൊപ്പോ ഈ അലർജി ആണെങ്കിൽ ചിലപ്പോ ഇതിനുള്ള സധനങ്ങൾ ചെന്നാൽ ശരിയാവും അത് നമ്മക്ക് നേരിട്ട് തറവാഴ ഒരു മരുന്നാണ് അത് നമ്മൾ നേരിട്ട് നമുക്ക് തിന്നാൻ വക്കൂലല്ലോ അത് ഇങ്ങനെ ഗുളിക രൂപത്തിലാവും വരാ അതന്നെ മെയിന് അങ്ങനത്തെ ഒരു ഇതന്നെ സംഭവം. എത്രയോ ആൾക്കാാര് മാറിയാല. ഇങ്ങനെ അതിന്റെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതണാ മാറിയതും ഇതൊക്കെ അങ്ങനെ പറയും. അങ്ങനെയാണ്
ഉം മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണ പോലെ തന്നെ ആവുംല്ലേ
നോക്ക ഏ എന്നും ഇപ്പോ ഇങ്ങനെ മൈന്ന് കേൾക്കാൻ പറ്റോ
എന്നൊന്നും മരുന്നഴിക്കാൻ പറ്റൂല്ല എന്നിപ്പോ അലർജിന്റെ മരുന്നൊക്കെ ഗുളി എന്നുങ്ങനെ കുറെ ദിവസം പിടിക്കും വേണം മാറണങ്കില്
എന്റെ മോനക്ക് ചെറുതാവുമ്പോ ണ്ടായിരുന്നു കേട്ടിട്ടില്ല ഓന് ഇനിയും പോവാത്തോടില്ല ഞാൻ പോയിനും അധികം പെരിന്തൽമണ്ണക്ക് നിങ്ങളവിടുന്നിങ്ങട് വരുമ്പോൾ ഞമ്മളിവുടുന്നങ്ങട് പോയി.
ഉം
ഓരോത്തർക്കും ഓരോതല്ലേ ഇവിടെ വറ്റായിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുനടന്ന് ഇവിടെ ഇപ്പ ഞങ്ങള് ചിലപ്പോ എന്താണ് ഒരു രണ്ട് ദിവസം നമ്മള് പെരേലേക്ക് ഉണ്ടാവും അപ്പ അങ്ങോട്ടുപോവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ തൽക്കാലം കട്ടാഞ്ഞിട്ട് കാട്ടും പക്ഷെ ആ മടി അതുകൊണ്ട് ഒരു പ്രയോജനവുണ്ടാവുല വെറുതെ പൈസപോവന്നുള്ളത് ഒരു ഉണ്ടാവുലാഅപ്പൊ പിന്നെ ലാസ്റ്റ
ഓനെത്രാം ക്ലാസ് ഓനെത്രയിലാ പഠിക്കുന്ന ആഹ്
തുടങ്ങുപ്പതന്നെ ഞാൻ പിന്നെ അങ്ങട് കൊണ്ട വിട്ട
അതല്ല അതിപ്പം എത്ര വയസില തുടങ്ങി
തുടങ്ങിത് ഒരുമൂന്ന് വയസ്സൊക്കെയായപ്പോ തുടങ്ങിതാ
ആഹ്
നമ്മള് ചെറുതായിന്നുണ്ടായിരിന്നില്ല
ആഹ്
ഇടക്കിടക്ക അലർജിതുണ്ടാവും
എന്താ പറ്റായി ശരിക്ക് വിള
തണുത്ത സാധനങ്ങൾ തിന്നാ പടില്ല അവനക്ക്
തണുപ്പുള്ളത‌ല്ലേ
ഉം ഓന് സ്കൂളിൽ പോയിക്കണ്ട ടൈമ് പിടിച്ചക്കണ് അടുപ്പിച്ചു കൊറച്ചുസം ഓൻക്ക് ഞാന് പത്തുമണിയാവുമ്പോ ഇവിട പത്ത് മണിക്ക് ചോറ് തിന്നിട്ട് പോകു ഒമ്പത് മണിക്ക്
ഉം
പിന്നെ ഉച്ചക്ക് കൊറെേ ടൈമില്ലേ ഇവൻ തിന്നതാണ്
ആഹ്
അപ്പൊ ഓൻ ക്ക് വിശക്കണ്ട് പറഞ്ഞിട്ട് ഞാ ന് എന്തേലും വാങ്ങിക്കോട്ടച്ചിട്ട് ദിവസം പത്ത് റുപ്പിയ കൊടുത്തയക്കും ഇവൻ അറയതിലിപൊ പൊരികടിയൊക്കെ വാങ്ങി തിന്നു
ആഹ്
ഓന്റെഷ്ടത്തിന് ഞമ്മള് പറഞ്ഞാലും കേക്കൂല തിന്നട്ട സാധാ പെരേന്ന്കൊണ്ടുപോണ ചൂടു വെള്ളം കുടിച്ചാ മതിന്ന് പറഞ്ഞാല കേ ന്റാ ഓനത് പിന്നതങ്ങനെ കൂടി
ശരി
കൂടിയാ പിന്നെ കുറയാൻ ഭങ്കര പണിയാ
ഉം
ഇന്നലപ്പൊന്ന് തലനച്ച് കൊറെേ ദിവസായിട്ട് തലനച്ചിട്ടുണ്ടാരുന്നില്ല അപ്പൊ തലനച്ച് കുളിച്ചപ്പോ പിന്നെ രാത്രിയയപ്പം പിന്നെ തുടങ്ങി
ആഹ്
അതഇന് വൈകുന്നേരംതല നനക്കോളു പകലൊക്കെ തല നനച്ചാല്
പിന്നെ വേറൊണ്ട് പുത്തൻ കാണിക്കല് ഒരു തങ്ങൾ തങ്ങള് ഹോമിയോ അല്ല യൂനാനി അന്റെമോൻക്ക് അവിടുന്നാ മാറിയത് അന്ന് ഈ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ പല ടോത്പോയി ലാസ്റ്റ് അവ്ട്ന്ന മാറിയത്
ഉം ഇതേപലെ ഓമിയും പലെ തു കൊണ്ട് ഇങ്ങനെ
ആഹ പക്ഷെ ഇത് അവിടുന്ന് ചുമ ഒരുവിധം മാറാത്തവർക്കൊക്കെ മാറ്ണ്ട് പറഞ്ഞോട്ടോ
ഉം
ആഹാ ഇന്നട്ടോര് എഹേ അവ്ടെപ്പെ അങ്ങളെ ഇബട്ത്തെ ഇമ്മാക്കെ ഇതെപോലെ അലർജിടെ ചൊമേനി എടക്കെട് വെരും അപ്പം അപ്പൊ ആ ഇണ്ടാവെ അപ്പൊ പോയിട്ട് ഈ തങ്ങളെര്ത്ത്ന്ന് തങ്ങളാണത് അയിന്റെട്ത്ത്ന്ന് മെര്ന്ന് വാങ്ങീട്ട് അത് കഴിച്ചാല് ഇമ്മാക്ക് മാറും അത് നിർത്തിയാ പിന്നെ കൊ കൊർച്ചീസം കഴിഞ്ഞാ പിന്നിം ഇതേപോലെ വെരാ അങ്ങനേണ് ഇമ്മാക്ക്പ്പം പക്ഷെ ഇന്റെ മോന്ക്ക് പറ്റെ നിർത്തിട്ടൊ ഇപ്പം മര്ന്നൊന്നുല്ല്യ.
അത് വയസ്സായില്ലേ അയിന് സ്ഥിരായിട്ട് മരുന്ന്ടിച ആഹാ ഓൽക്കത്രക്ക് പ്രതിരോധ ശേ
ആഹ് ഉം പക്ഷെ ഇംഗ്ലീഷിലൊക്കെ കൊറേ മര്ന്ന് എത്രൊന്ന് ചൊമേടെ മരുന്നുതാ കൊട്ന്നൊട്ക്ക്ണെ ഒരു മാറ്റുണ്ടായില ഇമ്മാക്കാണെങ്കി ഈ മെര്ന്ന്ട്ടിയാ മാറി
ഉംഹ്
ഇതുപോലെ അയിന് അതും മാണെങ്കി ഞാൻ പറഞെരണ്ട് അത്ഞ്ഞ് അൻക്ക് പോവാൻ സുഖാ പുത്തനത്താണിക്കല്ലേ?
ഉംഹ്
ആഹ് നല്ലാ അതും അല്ലർജിക്ക് ഫസ്റ്റാണവ്ടെ
ഞമ്മക്ക് മാറ്റി കാണ്ച്ചാനൊരു പേടിയാണ്
ഇല്ല്യാ പേടിക്കണ്ട ധൈര്യയിട്ട് പോവാ ഒരു പേടിയ്യാ അതൊന്നും ഞാൻ ഇന്റെ ചെക്കം കൊര്ച്ചീന്നെ കണ്ടി ണ്ടെങ്കിൽ നമ്മള അത്ഭുതപ്പെടും തൊള്ളി തൊള്ളുവാണ്ട് പൂട്ടൂലേനി അത് ഞങ്ങള് മാറ്റിട്ത്തീലേ ഔ ഏഹ് ഇതേപോലെ ചെറുപ്പത്തില് തുടങ്ങിയ രണ്ട് വയസ്സാണ്ട് കെഴിഞ്ഞേയ്ക്ക്
ആഹ് അങ്ങൻത്തന്നെ ഇന്റെ പെണ്ണിനിപ്പതേപോലെ പക്ഷെ പെണിനത്രക്ക്ങ്ങെട്ട് കൂടിയിട്ടില്ല
ആഹ് ഇക്ക് പൂ പറഞ്ഞേതാ ഓന്റതെ അവസ്ഥന്നെനീ
ആഹ് കാണിച്ചോക്ക് ധൈര്യായിട്ട് കാണിച്ചോക്ക്. പോവും അല്ലാതെ ഇംഗ്ലീഷ് മരുന്നോണ്ട് ഒന്നും മാറൂല. ഇത്ങ്ങനെ ഏത് കാലത്തു അത് കുടിക്കണ്ടിയെരും അപ്പയ്ക്കൊക്കെ നല്ലെ അതാ അങ്ങനെ ഇന്നായ്കോട്ടെ ഞാൻ വിളികണ്ട്ട്ടോ?
ഇതി